ഓഹ്
ആഹ് കേക്ക കേക്ക എന്തൊക്കെണ്ട് വിശേഷം?
ഓഹ് സുഖായിട്ടിരിക്ക്ന്ന്.
ഏഹ് ചായൊക്കെ കുടിച്ചോ?
ആഹ് ചായൊക്കെ കുടിച്ച് എന്തെടുക്കുന്നിപ്പം.
ഇപ്പൊ മക്കളൊക്കെ വന്ന് അവരെ ഒരു വൈക്കാക്കി. ഉം ഇരിക്കാണ് ഉം. എനിക്ക് നാല്
ഉം നാല് പേരും കൂടെ നല്ലതായിരിക്കും അല്ലോ.
ഓഹ് അതാണ് വലിയോള് ഇവിടെല്ല അവള് ഹോസ്റ്റലിലാണ്
ആഹ് പുള്ളിക്കാരി എന്ത് ആഹ് അപ്പ എളയത്തിങ്ങള് എരട്ടകളാണോ
അല്ല അല്ല മോള് മോന് ചെറുതാണ് ഏറ്റവും താഴെയാണ് മൂന്ന് വയസ് ഇപ്പ എൽ കെ ജി ചേർത്തിട്ടേ ഉള്ളൂ
മൂന്ന് വയസിൽ എൽ കെ ജി ചേർക്കാവോ?
ആഹ് മൂന്നര മൂന്നര മൂന്നേ മുക്കാല്ലായി.
ആഹ് നാലിനോടടുത്ത്.
അടുത്ത് അപ്പൊ ഇഞ്ഞ് അടുത്തപ്ര വശ്യാകുബ്ബോക്നും സ്ക്കൂൾ ഇതാവും സ്കൂൾ ചേർത്തണ ടൈമിന്
ആയി ഞാൻ പിന്നെ പക്ഷേ ആഹ് എന്റതിന് മൂന്നര ആയി അക്ഷരം പഠിക്കാൻ വിടുവാ
അതെയോ അഹ്
ആഹ് അംഗനവാടി വിട്ടതായിരുന്നു അവ- അവിടെ ആളിച്ചിരി മേ അവിടുന്ന് ഇങ്ങ് മാറ്റിച്ച് ഇനി ഇപ്പം അക്ഷരം പഠിക്കാൻ വിടുവാ
ഏഹ് അക്ഷരം പഠിക്കാൻ വിടുവാച്ചാല് എവിടെ? നമ്മള് എൽ കെ ജി അങ്ങനെയല്ലേ?
അല്ലല്ല ഒരു വീട്ടില് ഒരു ടീച്ചറാ റിട്ടയേർഡ് ആയ ഒരു ടീച്ചറ് പുള്ളിക്കാരി പഠിപ്പിക്കും. പുള്ളാരെ എല്ലാരേം. നല്ല പ്രായം ചെന്നേയാ നമ്മടെ അമ്മമാരുടെയൊക്കെ പ്രായവാ.
ആഹ് ആഹ് ചില അംഗൻവാടിയില് നല്ല ഉഷാറായിട്ട് പഠിപ്പിക്കുട്ടോ മ ക്കള അക്ഷരങ്ങളൊക്കെ ഏകദേശം ഒരു വി കുട്ടി കുട്ടികൾക്ക് വിവരമുള്ള കുട്ടികളാണെ ങ്കില് അവര് അക്ഷരൊക്കെ പഠിക്കും.
ഠിക്കും എഴുതാനറിയല്ലെന്നേ ഉള്ള്. ഹരിശ്രീയും ഒന്ന് രണ്ട് ഇംഗ്ലീഷിലും ആണേലും മലയാളത്തിലാണേലും എല്ലാം അറിയാം എഴുതാൻ അറിയത്തില്ല ഇതിങ്ങള് എഴുതാനും കൂടെ പഠിക്കണ്ടായോ
ആഹ് ആഹ് എഴുതാനാണ് പഠിക്കേണ്ടത് എഴുതി പഠിച്ചാലാണ് ഉം
ആഹ് അവർക്ക് പറ്റത്തെ ഇനിയിപ്പോ അടുത്ത ക്ക് പഠിക്കുമ്പഴത്തേക്ക് സ്കൂളിൽ ചേർക്കണം
അഹ് നേരെ സ്കൂളിലേക്ക ചേർത്ത്ണെ എൽ കെ ജി അങ്ങനെ പോകുന്നില്ലേയ്ക്കു
ആഹ് അങ്ങനെ എൽ കെ ജിയോ യു കെ ജിയോ നല്ല പോല അക്ഷരം പഠിക്കുവാണെങ്കി യു കെ ജിയിലോട്ട് വിടണം
അഹ് യോ അങ്ങനെ തന്നെ ആഹ് ശരി
അല്ലെങ്കിൽ എൽ കെ ജി ലോട്ടങ്ങ് ഇരുത്തണം എന്നാ നാല് വയസാകുമ്പോഴത്തേക്കല്ലേ അപ്പ എൽ കെ ജി മുതല് അങ്ങ് ഇരുത്തുവായിരിക്കും
ആഹ്
ഒന്നും കൂടെ പഠിക്കാവല്ലേ പുള്ളാർക്ക്
അതെ ഉം ഇപ്പൊ എൽ കെ ജും യു കെ ജും പഠിച്ചാ മക്കള് ഏകദേശം ഒക്കെ ഒന്ന് മനസ്സിലാവും പണ്ടതൊന്നു ഇ ല്ലേനി പണ്ട് അംഗൻവാടിന്ന് നേരെ സ്കൂളിലേക്ക് പോവ ഉം പണ്ടത്തെ മാ ആഹ് ഇ- ആഹ് അതെ അത് പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ പോവായിനു പക്ഷെ ഇപ്പ അങ്ങനല്ല ഇപ്പൊ മ ക്കക്ക് വിദ്യാഭ്യാസാണല്ലൊ ഏറ്റവും വലുത് നമ്മള് രക്ഷിതാക്കളും അതേ മാ തിരിയാണെ നമ്മള് ആ ലെവലില് നല്ല രീതിൽ മക്കളെ നോക്കും ഞമ്മളെ കാലത്തൊന്നും ആരും പഠിച്ചോ ഇതാക്കിയോ ഒരു ട്യൂഷന് ചേർത്തേ അങ്ങനൊന്നും എന്റെ കാല ത്തൊന്നുല്ല്യ
അഹ് എന്റെ കാലത്ത് പിന്നെം എന്തേലുമൊക്കെ ഉണ്ട് ഞാൻ ഒരു രണ്ടായിരത്തിലൊ ഒക്കെയുള്ള ആളാ
ഏഹ് അത് ശരി. ആഹ് ആഹ് അതുകൊണ്ട് ഏകദേശം ട്ട്ണ്ടാവും രണ്ടായിരത്തിലുള്ള തിനോണ്ട് രണ്ടാ രണ്ടായിരത്തി ആഹ് നമ്മള കാലത്തൊന്നും ഒന്നുല്ല്യ അ
കണ്ടില്ലല്ലൊ
ആഹ് ആഹ് അതെ ഉം ഇപ്പൊ ഇപ്പത്തെ കുട്ടികൾക്ക് നല്ലോണം പഠിക്കണം പഠനം അതെന്നെ ആഹ് അ അതൊരു അത് കഴിഞ്ഞിട്ടുള്ള വേറെ സംഗതി ഇല്ല
ഇപ്പഴത്തെ പിള്ളരെല്ലാം ഒരുവിധം പഠിക്കുന്നതാ പണ്ടത്തെ പോലെ പഠിത്ത- ത്തത്തിന് ഉഴപ്പായിട്ടുള്ളത് ഇല്ല അധികം
ഇല്ല ഇല്ല അവർക്ക് പഠിക്കണം എന്നുള്ള ഒരു ഇത് മാത്ര- അത്രേള്ളൂ ആഹ് അതെ മ്മക്കൊക്കെ കൊറ കളിക്കണം കൊറ പെരക് ഇങ്ങടെ വിട്ട് ബാഗങ്ങടെത്തക്ക് കേറി പിന്നെ കളിക്കാൻ പോക, ഇപ്പൊ കളിയുല്ല വീട്ടിൽ നിന്ന് ഫോൺ ഫോൺ നോക്കി
അതും ശെരിയാ അന്നത്തെ കാലത്ത് അതല്ലേ ഉള്ളായിരുന്നു സമയം പോകാന്
ആഹ് സമയം പോവില്ലല്ലോ ഇപ്പൊ സ്കൂൾ നമ്മള് മക്കളെ ഏകദേശംവേം തട്ടി പടിഞ്ഞ് രാവിലെ ആകുമ്പോൾ പോണേ എന്തെല്ലാം ചെയ്യണം ഒക്കെ ചെയ്ത് പിന്നെ പഠ ച്ചി നമ്മളെ ഏകദേശം ഒന്ന് പണി കഴിയുംമ്പോക്ണ് അവര് വരാരായി ആ അവര് വന്ന് ഒലെ എന്തെങ്കിലും ആക്കും പോക്കണു പിന്നെ മഹരിബായി പിന്നെ അവരെ പഠിക്കാം ഉം പഠിപ്പിചോടുക്കാൻ സമയായി ഒട്ടും സമല്ലല്ലോ ഇപ്പൊ
ആഹ് സ്കൂളൊക്കെ തോറന്ന് പിന്നെ സ്കൂളിൽ പോക്ക് ട്യൂഷന് പിന്നെ വീട്ട റട്ടി വന്ന് പിന്നെ വല്ലതും കഴിച്ച് ഒറങ്ങി വിറ്റെനെണീച്ചിട് വീണ്ട ഇത് തന്നെ
മ്മ് വീണ്ടും അതുന്നെ ഒന്നിനും നേര ഇല്ലാത്തൊരു കാലണ് ഇപ്പം ഏഹ് പട് പട് പഠനംന്ന് പറഞ്ഞാൽ മക്കളഅത് വിട്ടിട്ടുള്ളൊരു കാര്യറ്റെലൊണു മക്കൾക്ക് അത് പഠിക്കണം മം നന്നോടൊക്കെ ഞാൻ അങ്ങനെ പറയും ഇപ്പ എന്റെ മോള ഏകദേശൊക്കെ കല്യാണത്തിന്റെ പ്രായക്കെ ആയിൻറെ ഈ സമയ ആയി പോകുണ് ഓ ഞാൻ പറയൂള്ളളോട് ഒരു കുട്ടിയി
ഓ ഇപ്പഴത്തെ പുള്ളോരെയ ഒന്നും പെട്ടൊന്നും കെട്ടിച്ചു വിട്ടിട്ടൊന്നും കാര്യല്ല
ആ അതെന്നെ പറയണെ ഇന്ക്ക് ഇങ്ങളെ മാതിരി ആവാനാണോ ഇന്നേഅന് കിട്ടൂലന്ന പറയും
അതാ നല്ലത് എന്റെ അഭിപ്രായൊക്കെവെച്ച് ഞൻ പറയാന്ന് ഇപ്പോഴേ കെ കെട്ടികല്ലേ പിള്ളേർക്ക് അവരുടെയൊക്കെ സ്വന്തം കാലി നിൽക്കാവുന്ന അല്ല കെൽപ്പ് വരുണ്ടായോ ഇപ്പം അവർക്ക് ഇപ്പം ഒരു കാര്യം വന്നാൽ അത് അവര് നല്ലതുപോലെ അവരെ ബുദ്ധിപരമായിട്ട് ചെയ്യാനോരു ത് വരത്തില്ലേ പക്വതാ അങ്ങനെ എത്തുമ്പോ അവര് കെട്ട് കഴിക്കണം
മം ഇപ്പ അങ്ങനെയാണ അവർക്ക് വേ അവർക്ക് ക്ക്‌ വേണന്ന് പറഞ്ഞാേലെ അത്രേള്ളൂ എല്ലാതെ നമ്മള ഒന്ന് പറഞ്ഞാല് നമ്മളെ ന്ന് ഇന്റെയൊക്കെ ആ കാലഘട്ടത്തില് ഇപ്പാ ഉമ്മ എന്ത് പറഞ്ഞാല പറഞ്ഞലുപരി നമ്മള ഒന്നും മറത് പറയൂല ഒന്നും പറയുല
ക്കും പെമക്കളെ കെട്ടിച്ചു വിടാനാ കൂടുതലും, അവരുടെ ബാധ്യത ഒഴിവാക്ക ക്കാൻ
അതെ ഒന്നാമത് താഴെ വേറെം പെൺകുട്ടികള ഇണ്ടെങ്കില് അവർക്ക് ഒന്നും കൂടിയ ടെൻഷനാണ് ആഹ് അവർക്ക് ടെൻഷനണ് റബ്ബെ ത് മക്കള വ വളർന്ന് വരാണല്ലോ ഉള്ള എന്നുള്ള ടെൻ ആ ഒരു ടെൻഷനാണ്
ആഹ്
ഇപ്പത്തെ കാലം അതില്ല ഇപ്പം പെൺകുട്ടി കുട്ടികളനെ ആൺകുട്ടികക്ക് കിട്ടാന്ല്ല പെൺകുട്ടികള് ഇപ് ഫുള്ള് എല്ലായിടത്തും പഠിക്കയാണ്
തോ എല്ലാരുംപ്പോ വല്യ വല്യ ഉദ്യോഗം പോലെ അങ്ങനെ പോവല്ല അന്നത്ത കാല ഇത് പെൺപുള്ളേർ പോകരുത് പഠിക്കരുത് പറയുന്ന പല കാര്യങ്ങളിലോ ഇപ്പൊ പെൺപുള്ളേർ മുന്നില തിക്ക്ന്നെ
അതന്നെ ഇന്റെ മോള് ഇപ്പം ഇവടെ ഫിസിയോതെറാപ്പിയാണെ പഠിക്കണതെ അവള് പറയാണ് എന്റെ ക്ലാസ്സലത്ര അറു ത്തിയേഴ് കുട്ടികളുണ്ട് അതിലാകെ പതിനൊന്ന് ആൺകുട്ടികളോള്ളും ബാക്കി ഫുള് പെൺകുട്ടികളാന്ന്
ആഹ് ഇപ്പ എല്ലാ മാതാപിതാക്കൾക്ക് അതാ മ ക്കളെ ഒരു നല്ല നെലേല് എത്തിക്കണോന്ന്
നിക്കണോ ആഹ് ഓലെ അവർക്ക് സ്വന്തം കാലിൽ നിക്കാൻ കഴി ആ ഒരു ഏഹ് ലക്ഷ്യണ് ഇപ്പോ എല്ലാർക്കുള്ളത് മക്കൾക്കായാലും ഇപ്പം മാതാപിതാക്കൾക്കായാലും നമ്മള് ചെറുപ്പത്തിലെ അവർക്ക് ട്യൂഷനായി ട്ടും നമ്മള് ക്യാഷ് ഇല്ലെങ്കിലും എങ്ങനെ ങ്കിലും എവിടുന്നെങ്കിലും അത് ഒപ്പിച്ച് അവരേ പഠിത്തത്തില് നമ്മളൊരു കൊറവും വരുത്തണില്ല
മ്മ്
മ്മ് ആഹ് ആഹ് ഒരു രീതിക്കാണ് അപ്പൊ ഓരോരോ കാ വീട്ടില് ഇവടെ നമ്മള് സ്വന്തം വീട്ടിലാണ് സ്വന്തം വീടാണ് നമ്മള് നാല് ഹസ്ബൻഡും
ആഹ് അപ്പൊ ഭർത്താവ് എന്ത് ചെയ്യ്ന്ന്?
ഹോട്ടലാണ് മ്മ് ഹോട്ടല് ജോലി ഏ ഏട്ടനനിയന്മാര് കുട്ട്തില് ഒപ്പരായിട്ട് ഓല് നാലാളും കൂടി അങ്ങനെ ഒരു ചെറുമാതിരി ഒരു ഹോട്ടല് അത് കാലം മുന്നേ ഉള്ളൊരു ഹോട്ടലാ അങ്ങനെ
എല്ലാ ആഹാരങ്ങളുവോള്ള സദ്യോ
ആഹ് സ ആഹ് സദ്യയില്ല്യ പിന്നെ ഇത് നമ്മളെ സാധാ ചോറുണ്ടാവും നമ്മളിപ്പോ ഒരു ഹോട്ടലിണ്ടാവോലെ സാധാ ചോറ് ആഹ് കറികളും രണ്ട് കറിയും ഒരു ഉപ്പേരി അച്ചാറ് പപ്പടം അങ്ങനൊരു സ ചോറുണ്ടാവും പിന്നെ ബിരിയാണി, പൊറോട്ട മ്മ് പൊറോട്ട പിന്നെല്ലാ എണ്ണ പലഹാരങ്ങളും അതെ എണ്ണ പലഹാരങ്ങള് പച്ചപ്പാത്തി നൂൽപ്പുട്ട്, വെള്ളപ്പം, പുട്ട് അങ്ങനെക്കെള്ളേ
എങ്ങനൊണ്ടാരുന്ന്
അത് ബാധിച്ചിഞ് പക്ഷെ നമ്മുക്ക് വല്ലാതെ അങ്ങട്ട് വല്യൊരു ബുദ്ധിമുട്ടായിട്ട് വന്നില്ല. പിന്നെ ഏകദേശൊരു ശരിയായാല്ലോ ഗ്യാസ്
ആഹ് അന്നെക്കെ ഞങ്ങടെ ഇവടങ്ങളിലക്കെ കടകള് പലത് അടഞ്ഞ് മൂടിയായിരുന്നു വല്യ കടകളൊഴികെ ചെറിയ ചെറ കടകളക്കെയില്ലേ കടിക്കടകളാണെങ്കിൽ പോലും അതക്ക അടച്ച് പൂട്ടിയായിരുന്നു
ആഹ് നമ്മക്ക് ഇതുണ്ട് പിന്നെ വെറകടപ്പുണ്ട് ആഹ് അപ്പം പൊറ പൊറോ പൊറോട്ടയാണ് ഗ്യാസടുപ്പമ്മേല് ചെയ്യല് അതോ അതിനാല് അത് കൊറച്ചൊരു ബുദ്ധിമുട്ടി പിന്നെ ഈ വെറകടുപ്പുള്ളതിനോട് വല്യോരു പ്രശ്നായിട്ട് വന്നിട്ടില്ല
ആഹ് ഒരാളെ ഒള്ള് ഒരാളേ ഒള്ളൂ മൂന്ന് മൂന്നര വയസ്സ്
ഏഹ് അത് ശെരി ഹസ്
മോനാ അസ്ബൻ ചേട്ടന് വണ്ടിയോടിക്കുവാ ഏഹ് ഇത് മ്മ് ടിപ്പറ്
ട്ടില് വേറാരാ ഇള്ളെഹ്
വീട്ടില് എൻ്റെ ചേട്ടന്റെ വീട്ടില് അമ്മ, അനിയൻ, ചേട്ടൻ, ഞാന്, കുഞ്ഞ് എന്റെ വീട്ടില് അമ്മ, അച്ഛൻ, ഞാന് ചേച്ചി
ആഹ് അത് ശെ
ചേച്ചിടെ കല്യാണം കഴിഞ്ഞ് ചേച്ചിക്കൊരു മോനുണ്ട്
ആഹ് ആഹ്
അയാ ള് ഇപ്പ നാലാം ക്ലാസ്സില്
ആഹ് ആഹ്
ഞാൻ സംസാരിക്ക്
അല്ലാരും പാടെ കൂടി ഇണ്ടാവുമ്പ ഒര് രസാണ്
ആഹ് ഈ അവധിക്കാലത്ത് ഞങ്ങള് കൂടിയായിര്ന്ന് ഞങ്ങളെല്ലാരും കൂടെ ആയിട്ട് വീട്ടിലപ്പ ഒര് അനക്കവായിരുന്നു അച്ഛനും അമ്മയ്ക്കു ഒക്കെ
ആഹ് അതെ ആഹ് അതാണ് അച്ഛനും അമ്മമാ അമ്മമാരും ഉണ്ടാവുമ്പൊ എല്ലാരുംപാടെ കൂട്ത്തില് കൂടിയൊര് അത് അവർക്കൊര് ആഘോഷാണ് ഉം ഉം അവർക്കൊരു സന്തോഷം കിട്ട്ണ ഏറ്റവും വല്യൊരു കാര്യാണ് മക്കളെല്ലാരും ഒത്തൊരുമിച്ച് കൂട്ണത്
ഉം ഹും ഹും
എഹ് ശരിക്കും അമ്മളങ്ങനെ ഒക്കെ കൂടണം ഇപ്പത്തെ കാലൊക്കെ എല്ലാരും ഒറ്റപ്പെട്ട് പോ ഓഹ് ഇഹ് എവ് ക്കു എറങ്ങുല്ല ഫോണുആയിറ്റ് ഇങ്ങനെ കുത്തിരിക്കും വീട്ട്ല്
ആഹ് ഇതിപ്പ ഒര് ആഹ് വ്ടെ മോന് സ്കൂളിലൊക്കെ വിടുന്നെ ആയോ ണ്ടാ വെക്കേഷന് വെച്ച് നോക്കി വരുന്നത് അല്ലാത്ത പ്പറ്റത്തില്ല ഇനിയിപ്പോ ഇയാളെ സ്കൂളി വിട്ട് കഴിയുമ്പോ എനിക്കും അതെല്ലാം നോക്കിയേ ചെല്ലാനും കാണാനും പറ്റത്തോള്ള്
ആഹ് ന്നാ ഒരു കോള് വെര്ണ്ടേ നാ പ്പ വിളിക്ക്യട്ടോ
ആഹ് ശരി